ഹലോ
എവിടെ ആഹ് എന്താ അന്റെ പാടെന്താ
ഇന്റെ പാടെന്താ ഇങ്ങനെ ങ്ങനെ അടിപൊള്യായി പോകുന്നു ഇങ്ങനെ രസൈറ്റ് പോകുന്നു അവിടെ എന്താ അവസ്ഥ
ഏഹ് ഞാൻ അങ്ങനെ യൂട്യൂബും കാര്യങ്ങളൊക്കെ ട്‌ത്തോക്യപ്പളെ
ഉം
അലിങ്ങനെ ഓരോ പാചകം ചെയ്യണ ഓരോരോ രീത്യാളെ
അതായത് നമ്മളിങ്ങനെ ബ്രെഡ് ന്നുമ്പണ്ടല്ലോ യൂട്യൂബ് ത്തതില് വീഡിയോ കണ്ടിട്ടണ്ട് തിന്നണ്ടല്ലോ ഞമ്മക്കന്നെ തോന്നും ഞമ്മള് തിന്നത് ആ സാനണ് ഞാനൊക്കെ എടക്കാ മറ്റേ ഫിറോസ് ക്കാൻ്റെ ചാനലക്കട്ത്തിട്ടേ
ഉം
ആടിനൊക്കെ ഇങ്ങനെ പൊരിക്കണ ഇങ്ങനെ കണ്ടിട്ടെ ചിലപ്പോ റസ് പ്പേക്കാരം ഞമ്മള് തിന്നുണ്ടാവ
ഉം
രു സംബാണ്
അതെ അതല്ലേ നമ്മള് കാര്യ ചെയ്യാൻ വിളിച്ചത് നമ്മളിങ്ങനെ പണ്ട് മ്മളൊക്കെ കൊറേ കാര്യങ്ങൾ പാചകം ചെയ്തിനല്ലോ ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ ആഹ് ഉം
എന്തോ ഒരു സാധനം മീൻ പിടിച്ചിട്ട് അത് ആ കരെൽന്നെ ഇരുന്ന് പൊരിച്ച് ബ്രെഡും കൂട്ടി തിന്നക്ഓർമ്മണ്ട് അതും ആ മീൻ മൊ നിറച്ച് മുള്ള് വരുന്ന ശിലോപ്പി പിറ്റൊരിന്ന്അതൊക്കെ നല്ല രസ പിരൻ സിവ് ആതീയ്യ്കത്തിക്കാനാണ് കൂടുതൽ എടങ്ങാറായത്
അതെ
അത് ഇണ്ട് ക ഇത് മുല്ല ലാസ്റ്റ് എന്താ അപ്പുറത്തെ പോരേന്ന്കൊറച്ച് മണ്ണെണ്ണൊക്കെ വാങ്ങി കത്തിച്ച് പിന്നെ കുറച്ച് അവിടെ ഏരിയയിൽ കുറച്ച് തീ പിടിച്ച പോലെൊക്കെ നമ്മൾ പുഴേന്ന് വെള്ളം എടുത്ത് ഒയിച്ച് നല്ല രസായിന്നു
ഉം അതെല്ലെ അതൊരു സ്വർണ്ണ കാലഘട്ടം തന്നെ അറിയു ഇപ്പഴത്തെ ഈ കാലം വെച്ച് നോക്കുമ്പോ അങ്ങനെയ ഒന്നും ആരും കാണാൻ കഴിയില്ല കാരണം മീൻ വാണം എന്ന് പറഞ്ഞ ഇപ്പോപോകും അവിടെ മീൻ കടയി പോയി വാങ്ങിക്കൊണ്ട് വരും എന്നിട്ട്‌വീട്ടിൽ തന്നെ നല്ല രീതി രീതിൽ ഉണ്ടാക്ണ ഒരു സാഹചര്യമാണ് ഇപ്പല്ലത് നമ്മളൊക്കെ കയിഞ്ഞ കാലത്ത് അവിടെന്ന്ന്നെ പിടിച്ച് അവിടന്ന് തന്നെ നന്നാക്കി അത് എന്താപ്പ ചുട്ട് അവിടെന്ന് തന്നെ തിന്ന് അങ്ങനത്തെക്കൊരു രീതിയിലായിരുന്നു നമ്മൾ ഓരോ വീട്ട് പെട്ടന്ന് ഇങ്ങനെ കൊറച്ച് മുളക് പൊടി കുറച്ച് മഞ്ഞപ്പൊടി ഒരു വീട്ടിൽന്ന് ഉപ്പ് ഒരു വീട്ടന്ന് മീ ഈ മസാല
ആഹ് മീൻ പിടിക്കാൻ വേണ്ടിട്ട് ഏര പിടിക്കണതായിരുന്നു രസം അതായത് പണ്ടൊക്കെ നേരത്തെ ഇപ്പോ എരയിട്ടിരുന്നു ഇപ്പോ അന്നാ പിടിക്കണ ടൈമില് എരേം കിട്ടണ് ഇല്ലാ കുത്തി കുയ്യത്തി കുയ്യത്തി ലാസ്റ്റ് ആരട്ട് വന്ന് ചോദിച്ചില്ല ഒരു തെങ്ങ് വക്കട്ട ഞാൻ ഇവിടെന്ന്
ഉം അതെ അതെ അതുപോലെ എന്നാലും നല്ല സ്ഥലങ്ങളിലൊക്കെയ നല്ല ഈ മണ്ണൊക്കെ ഇതായ് കിടക്കുന്ന സ്ഥലങ്ങളൊക്കെമ്മ കഴിഞ്ഞ്കിട്ടാനും കിട്ടലും ഉണ്ട്
പിന്നെ ലാസ്റ്റ് പുൽച്ചാടിനെ വെച്ച് നമ്മള് ഉപയോഗിച്ച്പോം അല്ല അല്ല മണ്ണിര തന്നെ ഉപയോഗിച്ച് പോം
മണ്ണിരേനെം പുൽചാ മണ്ണിര ഉപയോഗിച്ചു പിന്നെ കുറച്ച് കാലം കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ കണ്ട് പരിചയപ്പെട്ടതാണ് മറ്റ മറ്റേ മാവ് കൊണ്ട് ഇതാക്ണ അങ്ങനെ നമ്മള് പിന്നെ മാവിന്റെ ഇത്‌മക്ക് എത്തിയത്
അതാണ് പിന്നെ എളുപ്പം ഇയ്റ്റ് തോന്നിയത് വലയറ്റ് അന്ന് നമ്മള് പിടിച്ചിട്ട് അങ്ങനെ തോനെ വലിയ മീനൊന്നും കിട്ടീട്ട് ഇല്ലന്ന് തോന്നുന്നല്ലേ
ഇല്ലല്ല നമ്മുക്ക് ചെറിയ ചെറിയ നമ്മളൊരു സമയം കളയല് നമ്മളൊരു നല്ലൊരു അടിപൊളിയായി ചെയ്ത സംഭവങ്ങളാണ് അത് ഒക്കെ
ഞൻ ഈ അടുത്ത് ഇവിടത്തെ ഒരാളെയിട്ട്പോയി
ഏഹ്
ഞങ്ങള് രണ്ടാറ് അഞ്ചാറ് ആൾക്കാര് ഉണ്ടായിരുന്നു ഞങ്ങക്കൊരു വലിയ എന്താ ഒരു മീന്റെ പേര് മൂപ്പര്പറഞ്ഞു നല്ല വലിയ ഒരു മീൻ കിട്ടി
വരാലാ
വരാല് അല്ല ആഹ് എനിക്ക് അയിന്റെ പേര് അങ്ങനെ എന്തോ ഒരു പേരാ നല്ല വലുപ്പമുള്ള എന്നിട്ട് അത്ങ്ങന പൊരിച്ച്അത് ഇങ്ങനെ പുടിക്കുമ്പോ രണ്ടാൾക് പടിക്കാണ്ട് രണ്ടാളെ തടി ഉണ്ട് രണ്ടാൾ ഇങ്ങനെ നിന്നാല് രണ്ടാൾക്ക് പിടിക്കാൻ മാത്രം എന്തായാലും അത്‌ നല്ല രസാരുന്നു
ഉം അങ്ങനെ നല്ല രീതിൽ തന്നെ പൊങ്ങി മീനിന്റെ ഇത് ഇപ്പൊ മീനൊക്കെ പെരും വിലയാണല്ലോ പെരുവിലയണ്
കൊണ്ടോവുമ്പോപറഞ്ഞത് അയാൾക്ക്‌ ഒരിക്കെ അവിടുന്ന് അയാളെക്കായി വെയിറ്റുള്ള മീൻ കിട്ടിന്ന്
മ്ഹ്
ഇതിപ്പോ അത്യാവശ്യം അയാളെ അരേനേക്കാളും ഉണ്ട് അര അങ്ങനെ തൂക്കി പി അല്ല അവിടെ നല്ല വല്യ പൊഴയിലൊക്കെയുള്ള മീനുണ്ടാവോ
മ്ഹ്
ഇതൊക്കെ ഏറെക്കുറേ പോയേടെ എന്റാണെന്ന് പറയാം എന്റെന്നല്ല എന്നാലും ഇവിടുന്ന് പിന്നീട് ചെറുതായിട്ടൊക്കെ പോഴുകണ അങ്ങനത്തെ ഒര്
ഇപ്പൊ തന്നെ കിട്ടുന്നതൊക്കെ നല്ല മീനുകളും കാര്യങ്ങളൊക്കെ കാണും പക്ഷെ ഇപ്പൊ മീനുകൾക്ക് ഭയങ്കര വിലയാണ് ഞാനൊക്കെ പോയി നോക്കിയപ്പോ എത്രയാ നമ്മളൊക്കെ നൂറുപ്പിക്കൊക്കെ കിലോന് വാങ്ങിന്ന സാധനൊക്കെ ഇപ്പോ എരട്ടി വിലയാണ് ഇരുന്നൂറ് ഇരുന്നൂറ്റി അയിമ്പത്
അതെ മത്തിയൊക്കെ നൂറുപക്ക് മത്തി പറഞ്ഞാല് രണ്ട് കിലോ കിട്ടീന്ന കാലോണ്ട്
ഉം അത് പറ്റ് ന്നാലും ഒരു കൊല്ലം മുമ്പ് ക്കെ നൂറുരൂപക്ക് മത്തി കിട്ടി അപ്പോ ഇരുന്നൂറ് ഇരുന്നൂറ്റി അയിമ്പത് ഇരുന്നൂറ്റി ഇരുപത് ആഹ് രീതിയിലൊക്കെ എത്തിട്ടുണ്ട്
ഉം ഇപ്പൊ റെയിറ്റെല്ലാം കൂടിണ്
ഉം
പിന്നെ ഇപ്പൊ അധിക്കാൾക്കാരും കോഴിമക്കെന്നെ നോക്ക്ണെ.
ആഹ്
മീൻ റെയ്റ്റൂടാണ് കാരണം കോഴിടെ അതേ റെയ്റ്റ് മീൻ ന് വെര്ണ്ട് പ്പോ
ആഹ് കോഴിക്ക് പ്പോ നൂറ്റ്യറുപത് ആ റെയ്ഞ്ചിലാണ് കിലോന് വെല വെര്
ഉം ഞമ്മള് പണ്ട് പറിമ്പോ ഈ മീനില്ലേ കോഴി ന്നെലൊക്കൊന്ന് വാങ്ങും റേറ്റ് കൂട്യോണ്ട് മീനെന്നും വാങ്ങും. ഇത്പ്പോ നേരെ തിരിച്ചവണ അവസഥയ്ക്ക്ണ്.
ഉം മീനെന്നെലും വാങ്ങി അത് കാരണം വേലെന്നെണ് പിന്നെ ഈ മീൻ കിട്ടാൻ വെല്ല്യ ക്ഷ് ക്ഷ ക്ഷാമ ന്തേലും വന്നോ കെത്യെടോ അങ്ങനെന്തെലൊക്കെ പ്രശ്നങ്ങള്ണ്ടാവും അതൊണ്ടല്ലെ പ്പോ ഇങ്ങനെ കൂടാൻ കാരണം അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുണ്ടാവൂല.
ഇല്ല്യ ല്ല പി ന്നെന്താണ് വേറെന്തൊക്കെണ് അവസ്ഥകള് അവ്ട്ത്തെ നാട്ട്ത്തെ അവസ്ഥകള്
നാട്ടിലെന്താ അങ്ങനെ സുഖം അങ്ങനെ പിന്നെ രാവി ലെ നീച്ച്ണു പണി കയ്ഞ്ഞ് വെര്ന്നു കെടക്ക്ണു. അങ്ങനൊര് ഇതാക്കിട്ടമാരി പിന്നെ ആ കൊയ് വിലേ ഞാറാഴ്ച്യാണ് അന്നൊക്കെങ്ങനെ കൊർ ചെരൊക്കെ ഒർങ്ങി പിന്നെ നീച് എന്തെലൊക്കെങ്ങനെ വീട്ടില് വല്ല പണി ഉണ്ടെങ്കിലോ അതൊക്കെ ചെയ്തങ്ങനെ അങ്ങനങ്ങനെ പോണു. അവടെന്താ പാട്?
ഇവടെന്താ ഇബടെങ്ങനെ രാവിലാകുന്നു നീക്കുന്നു പണിക്കോവുന്നു വെര്ന്നു. രാത്രിയാവുന്നു ഓർങ്ങുന്നു കാര്യായിട്ട് ആഹ്
ഞായറാഴ്ച്ചൊയ് വില്ലേ
ഞായറാഴ്ച ഞായറാഴ്ചൊഴ് വാണ് പക്ഷെ അമ്മള് ആ ഒരു ആഴ്‌ച്ചേലൊര്ക്കെ കിട്ട്ണ ഒഴിവല്ലേ അതൊണ്ട് ഫുള്ളട് കട്ന്നോർങ്ങി.
കൗ ഉം ഞമ്മളു അങ്ങൻ തന്നെ കൊർച്ചൊക്കണ്ട് കട്ന്നൊർങ്ങ്യാണ്ട് പിന്നെ നീച്ചണ്ട് ഉം ചെറ്യെ ചെറ്യെ പണികളോ എന്തേലൊക്കെ ചെയ്യും.
ഉം പിന്നെ എന്താണ് പ്പോ അവട്ത്തെ ഇപ്പത്തെ അവസ്ഥ മഴ കാറ്റൊക്കെണ്ടോ ഈ ടൈമ്‌ല് ഈ വിളിക്കുമ്പോൾ എന്താ വസ്ഥ
അപ്പ മയൊന്നുല്ല ഇപ്പൊ ചെറ്തായിട്ട് ങ്ങനെ വെയില് വന്നോക്ക്ണു.
ഉം ഇബടെന്നൊക്കെ പറിമ്പെയ് ഇങ്ങനൊരു പോക്കാ പിന്നെ കൊറെ കമ്പനിക്കാരൊക്കെ ങ്ങനെ ആയി വെര്ണ്ട്. അതൊക്കെ എടക്ക് ടർഫിനൊക്കൊന്ന് ങ്ങനെ പോവും
ഉം
എടക്ക് പടത്തിനൊക്കൊന്ന് പോവും അങ്ങനെക്കയിട്ടങ്ങന ങ്ങനെ ങ്ങനെ പോവുന്നു.
ഉം അങ്ങൻത്തന്നെപ്പൊ ഞങ്ങളവടെ ചെറ്ക്കന്മാരൊക്കെണ്ട് അവലൊപ്പങ്ങനെ കളിച്ചാനും കാര്യങ്ങക്കൊക്കെ പോവും.
ആഹ്
ഞായറാഴ്ചക്കെ പ്പോ വൈകുന്നേരംവടെ അമ്മളെ വെല്യ ഗ്രൗണ്ട് ണ്ടാല്ലോ അവടെ കളിക്കാൻ പോവാ ഞാറാഴ്ചായോണ്ട് എല്ലാര് കൊയ് വായോണ്ടെല്ലാരും വൈന്നാരം വരും ഓഹ് കളിക്കൻ നല്ല രസല്ലവടെ ഉം പന്തള്യല്ലേ മെയിൻ
കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ നടന്ന് പോണില്ലേ?
ആഹ് കാര്യങ്ങളൊക്കെ ങ്ങനെ നടന്ന് പോകുന്നു. ഇപ്പോ ചെറിയൊരു ജോലി ആയോണ്ടെന്നെ നമ്മളീ രാവിലെ കൂടുതൽ വൈകുന്നേരം പോ വരെ പോയിട്ടും നമ്മളിപ്പോ വലിയൊരു രീതിയിലുള്ള പണമൊന്നും നമ്മക്ക് സമ്പാദിക്കാൻ കഴിയിണില്ല ഇപ്പൊ വലിയത് നോക്ക്ണണ്ട് എന്താപ്പ വിദേശത്തേക്ക് പോവാൻ വേണ്ടിയണ്ടല്ലോ വ
അതെ അത് നാട്ടിലിരുന്നാല് കാശ് സമ്പാദിക്കാ ന്ന്ള്ളത് എന്തുകൊണ്ടും കൊറവായിരിക്കും ജോലി സാധ്യത കൊറവേക്കാരം നമ്മെള ഡിമാൻഡ് കൊറയും അതാവു മ്പോ പിന്നെ പ്പ വെലിം കോറിം
ല്ല്യേ രീതില്ള്ള ചെലവ് നമ്മക്ക് ണ്ടാവാണ്
ആഹ് നാട്ടിലിപ്പോ പവർ ബ്രേക്ക് ഉണ്ട് ന്നക്കെ പറഞ്ഞത് ശരിയാ പവർ കട്ട്
പവർക്കട്ട് ആഹ് കൊറച്ച് മുമ്പ്ണ്ടായിന്ന് ഈ ചൂടു കാലത്തായിരുന്നന്ന് നടന്നീന്ന് പെന്തപ്പോ ആകെ ഉം
ഡോസിൽ കിട്ടും
ചോറ കുടിച്ചൊരു സംഭവാണ് കാരനോൽ കട്ടാക്ക്ണത് രാത്രി സമയങ്ങളില നമ്മളൊക്കെ കിടക്കാൻ നിക്കുമ്പോ ഒറങ്ങി കഴിഞ്ഞ കൊറച്ച കഴിഞ്ഞക്ക് നീച്ചല്ലാരും എന്താ ഉയർ തിട്ടെ ങ്ങനെ എപ്പളും രാത്രിയല എ ട ഈ മൂന്ന് മണി ആ സമയങ്ങളിലൊക്കെ കട്ടാക്കാർണ്ട് ഒഴിവാക്കാറ്ണ്ടാവാ
ഏ അതായത് എന്തോ കറന്റിന്റെ ലഭ്യതയുടെ കൊറവാണ് ന്നാണ് മൊത്തത്തിൽ കേട്ടത് പിന്നെ പ്പോ ത് ഞമ്മള വിടെ ഒരു സാള് ഉണ്ടായിന്നല്ലോ കെ സി ബിയുടെ ആള ണ്ടായിന്ന് അയാൾക്ക് ങ്ങനെ അയാൾ ഇങ്ങനെ എന്തോ ഗ്രൂപ്പിൽ എന്തോ പറഞ്ഞിന്നു എന്താ ച്ചാല് മുകളിൽന്നുള്ള ഓഡർ ആണ് ഓഫ് ആക്കാന് പിന്നെ നമ്മള് ഓഫാക്കാതിരിക്കാൻ പറ്റില്ലല്ലോ
അതെ അവര് എല്ലാരും കെ സി ബി വിളിച്ച്ച് അവര് ചീത്തറിയും കാരണം എന്താന്നല്ലതോന്നും ഉം നമ്മള ആലോചിക്കല്ലല്ലോ
പ്പ നമ്മളെ മറ്റേ ബണ്ടല്ലോ നിലമ്പൂരിലെ ബണ്ടല്ലോ റഹീസ് ണ്ടല്ലോ
ആഹ്
കെ സി ബി ള്ളെ ഓ എനക്ക് ല്ല പരിചയാ
ആഹ്
ഓ എടക്കെടക്ക് പറയും എന്താ ഇതിപ്പോ ഓരോ ഓനിപ്പോ താൽ ക്കാലിക സ്റ്റാഫ്റ്റെണ് ന്നാലും ഓ കെ സ് ഇ ബിടെ ഓഫ് ഫീസിലാണല്ലോ
ഉം
എടക്ക്പറെയെ എന്തുകൊണ്ടാണ് കരന്റ് പോണത് ആൾക്കാര് ങ്ങനെ കെ സ് ഇ ബി ടെ ആൾക്കാരെ കുറ്റം പറയും സംഭവം ഓൽക്കൊരു ബന്ധും ണ്ടാവൂല്ല ഓല് ചെയ്തില്ലെങ്കിഓല്ക് ചീത്തേക്കും ചെയ്താലും ഓല്ക് ചീത്തേക്കും
അങ്ങനത്തൊര അവസ്ഥയണിപ്പോ അത് എല്ലാ സൽത്തും എല്ലാ ആര്യങ്ങളും ഇപ്പൊ അങ്ങന നടക്ണത് അല്ലാരും കെര്തും അവരാണ് ചെയ്യുന്നത്പഷേ ക്ഷേ അവരുടെ മൊകളിലുള്ള മേലുദ്യോഗസ്ഥരായിരിക്കും ദ്ദേഹം നിർബന്ധിക്കുന്നത് ങ്ങനെ പല രീതിയിലുള്ള പ്രശ്നങ്ങള് നമ്മളിപ്പോ കാണാകഴിയും എന്തൊരു കാര്യത്തിനായാലും അപ്പോ ളിപ്പോ ഒരു കടേലോ കാര്യങ്ങളോന്ക്കാണെങ്കി അവിടുത്തെ മാനേജർചൽപ്പോനമ്മളെ നമ്മളോട് ഭയങ്കര രീതിയിൽ തന്നെ സംസാരിക്കും അപ്പനമ്മള് മാനേജറിനെ നല്ല രീതിയിൽ തന്നെ കുറ്റംപറിം പക്ഷെ ശരിക്കു അതിന്റെമൊതലാളി കൊടുക്കുന്ന ഒരു ഇതാണ് മേനേജർ നമ്മളോട്ങ്ങനെ
അങ്ങനെക്ലീൻചെയ്യണോ അതാക്കണോ ഇതാക്കണം ന്നൊക്കെ മൊയ്ലാളി പറഞ്ഞേകാരം പിന്നെ
തന്നെയാണ് മാനേജർയ പക്ഷെ നമ്മള് ഏറ്റവും കൂടുതല് ഈറവെക്ക ഇവിട് ത്തെമാനേജർസി സീനാണ്അദ്ദേഹംഭയങ്കര
ത്തൊണ്ടാണ്
ഉം
ആഅങ്ങൻത്തെ കൊറെ അവസ്ഥകളൂണ്ട് പിന്നെ ഇപ്പന്താണ്
ക്ക് പിന്നെ ഒരു ദിസം കാണന്നുണ്ട്നേരിട്ട് കാണാ
അതെ അതെനമക്ക് വിളികാന്ന ശെരി ശെരി